ഹലോ...
ങാ... ഹ്... എന്തൊക്കെയുണ്ട്... സുഖമായിട്ടിരിക്കണോ...? കൊറെ നാളായി. ആണോ... എന്തായി പറഞ്ഞോ... എന്തേ പറഞ്ഞു...?
നീ ജോലിക്കിപ്പോ എവിടെയാ പോണ..?
ങാ... ഞാ.. ങാ.. ജോലി ചെയ്യണണ്ട് ഞാന് ഒരു ഐ ടി ഐ കമ്പനിയിലാ എന്തേ..?
ങാ... എനിക്കുവൊരു.. ഞാൻ ഇപ്പ.. മാര്യേജ് നേരത്തെയ ന്നെ മാര്യേജ് കഴിഞ്ഞിട്ട് ഞാൻ.. ഞാൻ ജോലിക്ക് പോയിട്ടില്ല.. ഇപ്പൊ കൊച്ചു ചെറുതായതോണ്ടേ... അതായത് മോൻ വൽതായിട്ടുണ്ട് അപ്പൊ ജോലി നോക്കാന്ന്ണ്ടേന്ന്. ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻങ്ങൾ മാരേജ് ആയി.
ആണോ? ഓൽ വർക്കിനൊന്നും പോയിട്ടില്ലെതിന് മുമ്പ്, ആണല്ലേ ഫ്രഷ് ആണല്ലേ അപ്പൊ ഞങ്ങക്ക് ഇവിടെ കുറച്ച് വേക്കൻസി ഉണ്ട്. പെൺകുട്ടികളെയാണ് എടുക്കുന്നത്.
ബി. ബിഎ എക്കണോമിക്സാണ്.
ആ പഠിച്ച സബ്ജക്റ്റ്ലെ ആ കുഴപ്പല്ല ഡിഗ്രി ഏതാണെങ്കിലും മതി.
ഡിഗ്രി ആ കൊട്ക്ക്, ജോലി നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ചോദിച്ചോണ്ടി ങ്ങനെയാവൊ ലെ വേക്കന്റ് എങ്ങനെയാണ് കാര്യങ്ങള് എനിക്ക് അറിയില്ല ഞാൻ ആദ്യായിട്ടല്ലേ പോണ്.
ഞങ്ങക്ക് അവിടെ ഞങ്ങളുടെ കമ്പനിയില് ആഹ് ഞങ്ങളുടെ കമ്പി നിയിലുണ്ട്, കുറച്ച് പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്.
ആ അപ്പൊ എങ്ങനെയ കാര്യങ്ങള്.
ആ അപ്പൊ ഇന്റർവ്യൂ ഉണ്ട്, അടുത്താഴ്ച തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ ഡേറ്റ് കറക്റ്റ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് പറയാം, ചോദിച്ചിട്ടെ ഏ അപ്പൊ ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്താ മതി, അപ്പൊ വരുമ്പോത്തന്നെ സർട്ടിഫിക്കറ്റ് സൈട്ടൊക്കെ വരണം. പിന്നെ ഒരു ബയോഡേറ്റ, ആ ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ബയോഡേറ്റ ആ നല്ല എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബയോഡേറ്റ കൊണ്ടുരണം. ഏ അങ്ങനെയാണ് മെയിനായിട്ടും.
അപ്പൊ ഇ ഇന്റർവ്യൂന് വരുമ്പോ നമ്മ എങ്ങനെയാണ് ഡ്രസ്
ആഹ് ഇന്റർവ്യൂനോ അത് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് വരുമ്പോ നമ്മള് ഒന്നല്ലേങ്കില് സാരി ഉടുത്താ അത്രേം നല്ലത് എപ്പോഴും നീറ്റ ആയിട്ടുള്ള ഡ്രസ്സ് സാരി, അല്ലെങ്കിൽ കുർത്തി, ചുരിദാർ, അങ്ങന അല്ലെങ്കിൽ പാന്റ് ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ലുക്ക് ആണ് വരണ്ടത്. ആ നമ്മളെപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം. ട്വ പിന്നെ കണ്ണൊന്നുംഴുതാൻ പാടില്ല. നമ്മെപ്പോഴും മുടി അഴിച്ചിടാനും പാടില്ല. മുടിയൊക്കെ എപ്പോഴും ടൈ ചെയ്ത് വെക്കണം. ഫുള്ളായിട്ട് കെട്ടി വെക്കണം. ആ അതെ പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. ഇനി അധവാ ഇട്ടാലും ലിപ്ഭാം എന്തെങ്കിലും യൂസ് ചെയ്താ മതി. കണ്ണാന്നും എഴുതണ്ട.
കണ്ണൊന്നുംഎഴു ആ ആ
പിന്നെ നമ്മള്.. ഇരിക്കുമ്പോഴൊക്കെ മാക്സിമം സ സാധാരണ പോലെ നമ്മൾ സാധാരണെ ഇങ്ങനെ കാല് കാലൊക്കെക്കെയ്റ്റി വെക്കൂലെ. അങ്ങനെന്നും വെക്കാൻ പാടില്ല. സാധാ ഒരു ചെയ്യർല് ഇരിക്കുന്ന പോലാണ് ഇരിക്കേണ്ടതൊക്കെ, ആ സാധാരിക്കണ പോലെ. പ്പ നമ്മള് എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മൂന്ന് പേരുണ്ടാവും അവിടെ ഏ അപ്പൊ ആ അപ്പൊ അവര് ചെല്ലുമ്പോത്തേനും നമ്മളാദ്യം വിഷ് ചെയ്യണം, കാരണം നമ്മള് അവരെയൊന്ന്. ഏ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ്. ആ ഒറ്റ ഒറ്റായിട്ട് വിഷ് ചെയ്ത കേറിയാമതി കാര നമ്മള, അതൊക്കെ നമ്മളെ നോട്ട് ചെയ്യും, അവര് നോക്കും നമ്മള ആ കേറുമ്പൊ, നമ്മളെ പേര് വിളിക്കുമ്പോ തന്നെ നമ്മൾ കേറി വിഷ് ചെയ്തിട്ട് വേണം കേറാൻ റാനായിട്ട്, ആ അപ്പൊങ്ങനെ കുറച്ച് കാര്യങ്ങളണ്ട്. പിന്നെപ്പഴും മുടി അഴിച്ചിടരുത്ട്ടോ മുടി മാക്സിമം കെട്ടി വെക്കാൻ ശ്രദ്ധിക്കുക ആ പിന്നെ ടെൻഷനന്നും ആവണ്ടട്ടോ, പിന്നെ ആ ജോലിയുടെ ആയി
പേടിച്ചിട്ട് ഞാനിപ്പോ എല്ലരടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങള്.
ആഹ ഇല്ല സിമ്പിൾ നമ്മള് ഈ എക്സിക്യൂട്ടീവ് ആയിട്ട് ചിലർ കാണുമ്പൊ ചിലർക്കെ പേടിയാ, അയ്യോ പ്പം എന്തായിരിക്കും സംസാരിക്കേണ്ടത് അങ്ങനെ, അതെ അതെ, നമ്മ കൂളായിട്ട് സമാധാനമായിട്ട് ചെ ന്നാ മതി അപ്പൊ അതന്ന് പേടിക്കാനില്ല. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻ്റ് ചെയ്യാൻ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ
ആ പിന്നെ അവര് ചോദ്യങ്ങൾ എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണ അവര്
ആ മാക്സിമം അവര് ചിലവര് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കണത് നമുക്ക് അല്ലെങ്കിൽ മലയാള സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കാം. അവര് മലയാളത്തിൽ ചോദിക്കും അങ്ങനെ വിഷയൊന്നുല്ല. മെയിനായിട്ട് ആദ്യം ചെല്ലുമ്പോ ചോദിക്കണത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യ, നമ്മളെ പ റ്റി പറയാനാണ് അവർ ഏ നമ്മൾ ഇതുവരെ പഠിച്ചു ആ അപ്പൊ നമ്മടെ പേരെന്താണ് എത്ര വയസ്സായി ഏ എന്തുരെ പഠിച്ചിട്ടുണ്ട് ആഹ അത് നാം ചോദിക്കാ ഇപ്പൊ ഇംഗ്ലീഷ് പറയാൻ ഇഷ്ടമാണെങ്കിൽ ഇംഗ്ലീഷ് പറയുക ഇനി അതാ ഞാൻ എന്റെ മർ തങ്ക യൂ ചെയ്തോട്ടെ അെങ്ക ഞാ മലയാളത്തി സംസരിച്ചോട്ട എന്ന് വെച്ച് കഴിഞ്ഞാ അവർക്ക് അതൊന്നും പ്രശ്നമില്ല
പ്രശ്നല്ല ആഹ് ആഹ
പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയണം അതാണ് മെയിൻ അത് കൊഴപ്പില്ലല്ലോ ആ ആ സംസാരിക്കുന്നത് നമുക്ക്ങ്ങനെ സംസാരിക്കാം ഞാൻ എൻന്റെമ തർടങ് യൂസ് ചെയ്തിട്ടില്ലെകിൽ ഞാ മലയാളത്തി സംസാച്ചോട്ടെ എന്ന്ചോയ്ക്കുമ്പോ അവര് മലയാളത്തില് നമ്മളോട് സംസാരിക്കും അനത്തെ കുഴപ്പമൊന്നുമില്ല ആ നമ്മളെപ്പറ്റി ആദ്യം പറയുക ആദ്യ അടുത്ത കുഎസ്ടിഒന് അതായിരിക്കും ഏ ആ പിന്നെ അവര് ചോ പിന്നെ എന്ത എന്തൊണ്ടാണ് അപ്പ ഇനി മേ എവിടെെങ്കും വർക്ക് ചെയതിട്ടുണ്ടോ അ താൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ ആഹ ആ് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ടൈയിംണ് ഏ അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് ഏ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാതൊ അപ്പൊ ആ കാര്യ അതെ അതെ ആ കാര്യങ്ങൾ പറയുക ആ് പിന്നെ അത് പറയും ഈ കമ്പനിയില് തന്നെ അപ്ലൈ ചെയ്യാൻ കാരണം എന്താണ് ജോലിക്ക് അപ്പൊ നമ്മളിങ്ങെ പറയാ അപ്പൊ നമ്മളിങ്ങനെ പറാ ആ കമ്പനീനെ പറ്റി കുറച്ച് അന്വേഷിക്ക എന്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞൻരാം അപ്പൊ അത് ഗൂഗിളിൽ അടിച്ചു നോക്കി ആ കമ്പനനെ പറ്റി കുറച്ച് സ്റ്റഡി ചെയ്യുക പഠിക്കുക പഠിച്ചിട്ട് ആ കമ്പനിയുടെ നല്ല കുറച്ച് പോയിന്റുകൾ അവരോട് ഇപ്രസ് ചെയ്യുന്ന പോലെയാണ് ആ നല്ലൊരു പോയിന്റ് പറയ പിന്നെ കാരണം കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിക്ക് നല്ല റേറ്റിംഗ ഒക്കെ ഞങ്ങൾ കണ്ടു പിന്നെ ജനുവൻ ആയിട്ട് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണംന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയണം ആഹ അവര് ചോദിക്കണെന്ന്റിയോ നമ്മൾ ഹലോ ആ കേക്കണ്ട ആ നമ്മുടെ വീക്ക് പോയിന്റുകൾ എന്ത എതൊക്കെയാണ ചോദിക്കും അതായത് നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയ പക്ഷേ ബലഹീനത പറയുമ്പോ നമ്മള്ത് സ സത്യസന്ധമായിട്ടുള്ള അന്ന അധികം ഭീകരമല്ലാത്ത രീതിയില് ഒരു കാരണം പറയുക അങ്ങനെയാണ് ആ അവ ഇപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഞൻ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് അതാണ് എന്റെറെ ഒരു വില
ആ ആ ഇപ്പൊ ആരെങ്കിലും ഇ നമ്മ ആ ആരെങ്കുംൂടായി സംസാരിരിക്ക നമ്മപ്പപ്പോ തന്നെ ഡൗൺ ആായി പോക അനെ ഉദ്ദേശിച്ചല്ലേ
ആ അത് ചെറിയ കാര്യങ്ങളൊക്കെയൻ ചോദിക്കണത് ഏർ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജോലി തന്നാല് എന്തതാ ആ സാലറിന്ന് വച്ചാ സ്റ്റാർട്ടിങ് ഇവിടെ മുപ്പതാണ് മുപ്പത് രൂപയാണ് സാ ആ് ആ സാലറി അ നിങ്ങ എന്താ പ്രതീക്ഷിക്കണന്ന് ചോദിക്കുമ്പോ നമ്മള് ഇപ്പ പറഞ്ഞ എമൗണ്ട്ന്ന് വളരെ കുറച്ച് പറഞ്ഞ നമു ആ കിുള്ളൂ പിന്നെ നമ്മള് ഇന്റർവ്യൂ ചെയ്യണതിന്റെ രീതികളും പിന്നെ അവര് മാർക്ക് ഇടുന്നതിനനുസരിച്ച് നമുക്ക് സാലറി പിന്നെ വ വർക്ക് ഫ്രം ഹോം ഉണ്ട് ട്ടോ പക്ഷേ താൻ പുതിയതായിട്ടല്ലേ ജോലിക്ക് വന്നത് അപ്പൊ അങ്ങനെുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം തരൂല്ല അപ്പൊ ആദ്യം ഓഫീസിൽ വന്നിട്ട് ഒരു ആറു മാസം കഴിഞ്ഞിട്ട് പിന്നെ ന്തെല്ലാം തനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് ആ അതെ അപ്പൊ വീട്ടി നന്നായിട്ട് വർക്ക് ചെയ്യണെങ്കിൽ എക്ക് കുട്ടികളോണ്ട് വീട്ടിലിരുന്ന വർക്ക് ചെയ്യൻ താല്പര്യമെങ്കിൽ നമുക്ക് അങ്ങനേ ചെയ്യാൻ പറ്റും
ആഹ് ഏറ്റവും നല്ലത് വർക്ക് ഫ്ര വർക്ക് ഫ്രം ഹോം ആണ്
ആ് വർക്ക് ഫ്രം ഹോം ആണ് പക്ഷേ ഞമ്മക് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്താമതി
ആ ഇപ്പ ഞാന് ഇതെല്ലാം അറ്റൻഡ് ചെയ്യ അപ്പ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരണം കമ്പനിയെ പറ്റി അത് പിന്നെ എന്നൊക്കെ ഡേറ്റ് ആ എന്നക്കെ ഇതിന്റെ ഡേറ്റും ഇന്റർവ്യൂ ഡേറ്റും കാര്യങ്ങളും പിന്നെ അവിടുത്തെസാ സാറന്മാരാ വിളിക്കേണ്ട ആവശ്യം
ഇല്ല ഇല്ല അവരൊന്നുല്ല നമ്മളെ അവരെ മുൻകൂട്ടി നമ്മൾക്കാരെ അറിയ്ല്ല നമ്മള് മുൻ കൂട്ടി അന്നും പോണ്ട നമ്മ ഇന്റർവ്യൂ അറ്റന്റ് ചെയാൻ പോവാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരിക്കും നമ്മളെ പറ്റി പറയുക പിന്നെ ചോദിക്കണുന്നത് എന്താച്ചാ ഞാങ്ങൾ ഇവിടെ ജോലി തെന്നാലും നിങ്ങള് എത്ര മനോഹരായിട്ട് ചെയ്യും എന്നൊക്കെ ചോദിക്കും കൊറേ എന്റെ കഴിവിനനുസരിച്ച് ഒന്നൊക്കെ പറയും ആ ഐ ടി കമ്പനിയാ ആ ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കണ കാര്യങ്ങൾ ആ അപ്പൊ അതൊന്നും പറയാ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മതി നമ്മള് കൂടുതൽ ആ എങ്ങനെ എന്തൊക്കെയായിരിക്കും ചോദിക്കണ എന്ന ഒന്ന് ധാരണ ഉള്ളിൽ ഉണ്ട് ഉണ്ടാവുക പിന്നെ ഇപ്പ ഞാനൻ ഇപ്പ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇതേ ഓർഡറൽ ആയിരിക്കൂല അപ്പ ചിലപ്പോ ആദ്യം അ വേ ചോദിക്കണ്ടത് അപ്പ നമ്മൾ എന്ത് ചോദിച്ചാലും തിരിച്ച് മറുപടി പറയാനായിട്ട് തയ്യാറാ ട്ടിരിക്കണം ആ അത് നമ്മള് ടെൻഷന ഒന്ന ആവണ്ട കേട്ടോ കൂളായിട്ട് ഇരുന്നാൽ മതി ആ ഇനി അഥവാ ചോദിച്ചത് ചോദ്യം മനസിലായില്ലെങ്കിൽ ഒന്നൂടി ചോദിക്കും സാറേ ന്ക്ക് മനസിലായില്ല അല്ലെങ്കി മാഡം എനിക്ക് മനസായില്ല എന്ന് പറഞ്ഞാ അവര് ഒന്നൂടെ നമ്മുക്ക് ചോദിക്ക ചോദിച്ചു പറഞ്ഞു തരും
ശരിക്കും ശരിക്കും അവിടെ ഇതിന്റെ ആള് സാറാ ണ മേടാ ണോ
ആ അതായത് ചിലപ്പോ ര ഒരു മാടോ ചിലപ്പോ രണ്ട് സാറോയിരിക്കും പിന്നെ എച്ച് ആർ ആണ് മെയിൻ ആയിട്ട് ഇന്റർവ്യൂ ചെയ്ണ്ടത് ചിലപ്പോ ഇഹ്‌ രണ്ടുപേര് എക്സ്ട്രാ ചെയ്യും ചലപ്പോ ചില സെഷന്ല് രണ്ടു പേരും ഉണ്ടാവും കൂടെ ചിലപ്പോ സി എ മാനേജർമാര് ഇരിക്കും കാരണം അവര് ഞമ്മക്ക് തുടക്കം നോക്കും പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ അവക്ക് പോകും പിന്നെ ഒരാളായിരിക്കും ഉണ്ടാവുന്നത്
ആ് ഓക്കെ ഓക്കെഏ ഏകദേശം എത്ര നേരം ഉണ്ട പത്ത് മിന് റ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെണ്
ആ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ടൈമാ ണ് മാക്സിമം പിന്നെ നമ്മള് സംസാരിച്ച് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ അവർ കുറച്ചുകൂടി ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരും കൂട്ടിക്കൊണ്ട ന്ന് വെച്ചാ പേടിക്കണ്ട ന്നാ എക്സ്ട്രാ പ്രത്യേകായിട്ട് എന്തെങ്കിലും ഒക്കെ എടുത്ത് ചോദിക്കും ആ അപ്പൊ നമ്മള് നമുക്ക്റിയാവുന്ന രീതിൽ ഞമ്മൾ മറുപടി പറയുകന്നുള്ളതാണ് പിന്നെ എന്താണ് ഇയാളുടെ ഡിഗ്രി എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പൊ ആ പഠിച്ചതീന്ന് റീസെൻ യിട്ട് എന്തെങ്കിലും കോമൺ ആയിട്ട് അതായത് പ്പോ എക്കണോമിക്സിനെ പറ്റി ഒരു പൊതുവായിട്ടുള്ള ഒരു തത്വോ അല്ല ധാരണകൾ ഉണ്ടാവുമോല്ലോ ആ അപ്പൊ അത് എ എന്താണെന്ന് ഞൻ ചോദിക്കുമ്പ നമ്മള് അതവര് ഇതായിട്ട് പറ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അതേ രീതിൽന്ന് മറുപടി എന്താണ് എക്കണോമിസ് എന്നുള്ള രീതി രീതിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക ആ ആ എന്താ ഉദ്ദേശിക്ക്ണത് എന്നുള്ളത് അതെ അതെ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് അവര് ചോദിക്ക്‌ണേ ആഹ പിന്നെ വർക്കിന് കേറിക്കഴിഞ്ഞ സു സുഖമാണ് കേട്ടോ ഞങ്ങടെ ക്യാബിനിൽ തന്നൊയ്രിക്കും അപ്പൊ ഞക്ക് കാണാം അപ്പോ എന്തെലുണ്ടെങ്കിൽ ഞാന് ഉണ്ടാവൂടെ ഹെൽപ് ചെയ്യാന് ആ കൊഴപ്പുല്ല എല്ലരും കമ്പനി യാക്കരം പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മ അതെ അതെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാന്ന് മാത്രേ ഉള്ളൂ വേറെങ്ങനെ പേടിക്കൻന്നില്ലല്ല എല്ലരും ഭയങ്കര്രണ്ട്ലിാണ്ണ്ാർമാൊക്കെ ആണെങ്കും ആഹ നമ്മള ആ ഇന്റർവ്യ ചെയണ പോലെ എല്ലാവരും നമ്മളോട് ഒരു കൂട്ടുകാരെ പോലെയ ആയിരിക്കും പിന്നെ വർക്ക് വരുമ്പോത്തേെ ചിലപ്പോ നൈറ്റ് ആണ് വർക്ക് അപ്പൊ നമുക്ക് ക്യാബ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ വന്ന് കാറ് വരും നമുക്ക്
ഏ നമ്മടെ പിക്ക്പ്പ് പിക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ
പിക് ചെയ്യാനും ഡ്രോപ്പ ചെയ്യാനും പ്പൊ നൈറ്റ്ഷഫ്റ്റ് ഒക്കെ ആണെങ്കിൽ രാത്രി വന്ന് കൊണ്ടുപോക്കണം ക്യാബിന് വന്ന് കൊണ്ടണം കാറിന് വന്നവർ കൊണ്ട്ോണം അ നമുക്ക് കഴിയത്ത് ക്യാബ്ണ്ട് ആ അപ്പൊ നമുക്ക് വേറെ ചെലവുകളൊന്നുമല്ല പേടിക്ക ആ
നെറ്റ് ഉണ്ടാവല്ലേപ്പ എന്തായാലും
ണ്ടാവും ഇപ്പൊ താനൊക്കെ തുടക്കക്കാര ആയോണ്ട് കറിയപ്പ അങ്ങനെയായിരുന്നട്ടോ
ആഹ ആഹ്
അപ്പൊ ഞാനിപ്പോ നാലു വർഷ ആമായിട്ട് അവിടെ വറക്ക് ചെയ്യണം അപ്പൊ ആ നൈറ്റ്ന്ന് വെച്ച ഇപ്പൊ ഒരു പതിനൊന്ന് മണിക്ക് വിളിച്ച് ഒരു ഒന്നര രണ്ട മണി ഒക്കെ ആവുമ്പോ തിരിച്ച വരാം പാകത്തിന് ആഹ ആ അങ്ങനെ ആ അത്രേ ഉള്ളു പക്ഷെ ഫ്രീയ ഇനി അത അവന് അയറ്റ പറ്റില്ലെങ്കിൽ നമക്ക് മുൻകൂട്ടി പറയും കുട്ടിയക്കെള്ള കൊണ്ട് എങ്ങനെയന്ന എനിക്ക അറില്ലോ നമക്ക് ആ കുട്ടികള അമ്മമാർ ല്ലാതിരിക്കൂ അങ്ങനെയാണെങ്ക നമുക്ക് പറയാൻ ഷി്ഫ്റ്റ് പറ്റില്ലെങ്ക നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് അടുത്തുള്ള ആൾക്ക് ചേഞ്ച് ചെയ്തെ കൊടുക്കാം ആ് അങ്ങനെ കുഴപ്പില്ല ഡേ ഉള്ള അവരുടെയിം എടിച്ചിട്ട് നൈറ്റ്ുള്ള നമ്മുടെ നൈറ്റ് അവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം
ആ ആ അപ്പൊ ഒരു ഞാൻ എന്തായാലും ആ അസ്ബനോട് പറയാൻ എന്തായാലും എ പറ എന്തായാലും നീ ജോലി വായിക്കോ ആ ഇല്ല എന്തായാലും നോക്കിക്കോ എന്ന് പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളും പറഞ്ഞേക്ക് ഞാൻ അസ്നോട് പറഞ്ഞ്മ്മ സമ്മതിപ്പിച്ചോളാം ആ ആ് അപ്പൊ എല്ലാ ഡേറ്റും കാര്യങ്ങളും സമയവും ആ സമയം എല്ലാം ഉളപ്പ അറിയണം മറക്കല്ലേ എന്താ എ ആർക്കെ നല്ല ജോലി അത്യാവശ്യമാമാണ്െന്ന് പറഞ്ഞ ഇപ്പം നമ്മ പഠിച്ചിട്ടെ
ആ അതെ അതെ വെറുതെ വീട്ടിലിരിക്കണ്ട ആ ജോലി ആവട്ടെ അതെ അതെ ആ അപ്പൊ ഞാൻപറയാകറക്റ്റ് ഡേറ്റ് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം
ഓക്കെ ഓക്കേ ആ ശരിയാ എനിക്കൊരു കോള് വരണ്ടേ ആഹ ശരി ഓക്കെ എന്നാ